ആ എന്തൊക്കെണ്ട് സുഖല്ലേ?
ആ സുഖാണ്.
ചൊറൈപ്പൊക്കെ കയിഞ്ഞോ?
ഇല്ലല്ല ചൊറയിപ്പ് കഴിഞ്ഞിട്ടില്ല.
ഏഹ്.
കുട്ടിളൊക്കെ മദ്രസ് ഇട്ട് വന്ന് കുളിക്കെ കയ്ഞ് ഒരു പിന്നെ ചോറിനായിട്ട് കൊറച്ചൊക്കെ നേരാവും വേ ചോറന്ന്ണ പതിവൊന്നുംല്ല്യ.
ഹെ
പിന്നെ എല്ലാരൂടി ല്ല ഓരോര്ത്തര് വേര്ന്നോല് വെര്ന്നോല് ഇങ്ങനെ തിന്ന മദ്റസ്ട്ട് വന്ന ഓള് രാവിൽത്തെ ചായന്റെ കടീന്റെ ഏയ്നി അതെട്തോള് തിന്ന് പിന്നെ ഒരാള് പനിയായി് ഓക്ക് ചോറ് വാണ്ട ഓക് കഞ്ഞി മതിർണ് പ്പോക്ക് കഞ്ഞി ട്ത്ത്ണ്. പിന്നെ ഇപ്പ ചെറിയ കുട്ടിയ അങ്ങെ ന്നെ ഓളോ ക്ക് ഇഷ്ടള്ള തിന്ന പിന്നെ ചോറ് തിണെങ്കില് ആരള്ള ഓര് ങ്ങനെ വളമ്പി തിന്ന.
ഹ് ഹ് അങ്ങനെ ലെ ഉം
ല്ലാരൂആയിറ്റ് ഒപ്പൊന്നും ണ്ടാവൂല ഔലാല ഇഷ്ടത്തിന് ഔലാൽക്ക് സൗകര്യം നോ തിന്ന പിന്നെ ഞമ്മള് അറിയ ഞമ്മളെ പണിഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഞമ്മള് ചോർണ്ക്കുള്ളു. കുളീം കാര്യം ഒക്കെ കഴിഞ്ഞിട്ട്ന്ന് പ്പ ആണെങ്കി നല്ല വെയില്ണ്ട് അപ്പ പിന്നെ ഒക്കെ തിരുമ്പലും ഒണക്കലു അ ആ പണി അപ്പന്ന്. കുറെ ചി ച്ചിക്കി ഒണക്കാണ്ട് അതൊക്കെ ചിക്ക്ണ പണിയാപ്പൊ കുളിച്ചാനൊന്നും നിന്നില്ല തൊടക്കല് കയിഞ്ഞ് തിര്മ്പി ചി ക്ഓട് ചിക്കിആണ്ട് ഇങ്ങനെ നിക്ക എപ്പളാ പെയണെ പറയാറ്റൂല്ലല്ലോ മണ്ടാന്.
ആഹ് അതാണ്
കുറേ ഉണ്ടാവുമ്പോ അ ഒരു ഭാഗം കണ്ട എടുക്കുമ്പോത്തിനന് മറ്റേ ഭാഗത്തുള്ളൊക്കെ നനി
ആഹ് അതാണ്
ഉം പിന്നെ ഈ ഈ സ്കൂളത്തെ ഫാന്റ് അങ്ങനത്തെ കാര്യം നിക്ക് നി അങ്ങനത്തെൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ
അത അത അയിനാണ് ഉണങ്ങാൻ സമയം ഉം
നമ്മൾ ഈ എവിടെയെങ്കിലുംക്കെ ഇട്ട് ഇങ്ങനെ കുറഞ്ഞ ഉണങ്ങളിലൊക്കെ പിന്നെ നമ്മളിത് മേലെടയിലൊക്കെ കൊണ്ടേട്ട് കഴിഞ് മുണങ്ങിയാല ഒരു വാസനയാണല്ലോ വെയില കൊണ്ട് തന്നെ ഉണ്
ആഹ് എങ്ങനെ ഭക്ഷണൊക്കെ ആയോ
ഓ നക്കായ അവിട ആയൊക്കെ
ആ ആഹ് ഭക്ഷണകായ്ണ്
ആ ഞാനീ പറഞ്ഞ അതിന് തിരുമ്പേ ചിക്കി എടുക്കാ ഇന്ന് ചിക്കൻ അച്ച് ചിക്കൻ കറി
ആ ചിക്കനോ ആ ആ എന്താ കറിയറ്റൊക്കെന്നെ ഉള്ളോ
ആഹ് കറിയാക്കി വെച്ചോ ഒക്ക് രാത്രിക്ക് ഫുഡ് കൊണ്ടപോണം പറഞ്ഞപ്പോ
ഏ എന്താ പണിന്താ
ആർക്കെ ഹസ്ബന്റി നാ ഒരു ഓട്ടോയില് പോല
ആഹ് എങ്ങനെ കര്യങ്ങളൊക്കെ എങ്ങനെ കറിയൊക്കെ ഇണ്ടാക്കല്
അതെ കുക്കറില്
ആഹ് പിന്നെ അടുപ്പൊന്നും അടുപ്പത്തൊന്നും ഉ ഉപയോഗിക്കൂല
ഇല്ല അടുപ്പില്ല
ഏ അടുപ്പുണ്ടാക്കിട്ട തന്നെല്ലയേ
ഇണ്ട്ന് അയിന്റെ മറ്റേ സ്ഥാനം തെറ്റാ അപ്പൊ പിന്നെ ഉപയോഗിക്കെല്ല
അങ്ങനെ ആ മറ്റേ അടുപ്പിന്റെ സ്ഥാനല്ലേ
ആഹ് ആഹ് അപ്പ ഉപയോഗിക്കരുത് പറഞ്ഞ് അപ്പം പിന്നെ ഉപയോഗിക്കില്ല
എന്നിട്ട് ഫുള്ള് നമ്മള് എല്ലാ സാധനവും ഗ്യാസ് പോവോ ആഹ് ഗ്യാസി വന്ന് വെള്ളം തെള അരി തളച്ചിട്ട് അയിപ്പ വെക്ക്
ആഹ് കരണം അടുപ്പുമ്മേലെ വെക്കും അതാമ്പം വേഗം തെളയ്ക്കും ആഹ് വെള്ളം തെളപ്പിച്ച്ക്ക അരിയിട്ട് ആ അരിയിട്ട് വണ്ട് പത്തിറ്റ് തെളപ്പിക്കൂ എ പിന്നെ എർക്കി വെക്കുവായിക്കും
അല്ല അയില് ചോറൊക്കെ വെച്ച് കയിഞ്ഞാണ്ട് ഒര് സുഖം കിട്ടുവോ
ഏയ് നല്ല സുഖ അത് ഇണ്ടാക്കി കഴിഞ്ഞാ അതന്നെയിക്കൂ
അല്ല ചോറൊക്കെ ഞമ്മള് സാധാ ചോറ് വെ ഊറ്റിടുന്ന സുഖ ഒണ്ടാവൂലല്ലോ ആഹ് തെ അതെ ആഹ്
ബാക്കി വോക്കിയപ്പോൾ പിന്നെ കൊയപ്പൊന്നുല്ല അങ്ങനെ
പക്ഷെ ഞമ്മളെ റേഷൻ കടെന്ന് കിട്ടണ അരിയോന്നും പറ്റൂലായിരിക്കൂലേ
അതൊക്കെ എന്റെ അമ്മായിമ്മ വേറെ ടൈപ്പിലാ ആ ഗ്യാസ് മേച്ച് പത്തിന്റെ താ പിച്ചിട്ട്
ഉം
മൂടി വെച്ചാ തന്നെ മൂടി ഒര് പത്തി മിനിറ്റ് ഞമ്മള് പൊറത്തന്നെ വെച്ചാ മതി അത് വെവും വേവ് പാ ചുമ്മാ അങ്ങനെയാ കാട്ടല് ആഹ് ത്തിന്റെ തെളപ്പിച്ചിങ്ങാണ്ട് ഞമ്മള് അവടെ തന്നെ അട് അടിച്ച് നല്ല ഉറപ്പില് അടിച്ചാണ് വെച്ചാല് പിന്നെ ഞമ്മള് ചോറ്ന്ന കൊറച്ച് കയിമ്പോ ഊറ്റി വെച്ചാല് നല്ല വെവ് പാകായി വെരു
പക്ഷെ വെ ഒരു ഒരു വെള്ളം പീച്ചല് അങ്ങനെ ഒന്നും ഉണ്ടാവൂലേക്കൂലേ
ഏയ് ഇല്ലല്ല അയിനേരത്ത ഊറ്റു ആണെങ്കി നല്ല ഇതില് നിക്കും അല്ല നമ്മക്കനുസരിച്ച് ഞമ്മക്ക് എത്ര നേരം നല്ല വേവാണെങ്കില് ഒരു മണിക്കൂറൊക്കെ വെക്കണം വേവണ്ടെങ്കി ഒര് മുക്കാമണിക്കൂറൊക്കെ വെ
ണിക്കൂർ ആഹ് ഞാന് ഞാന് ഉപയോഗിക്കലിണ്ടായിരുന്നു ഞാന് ആദ്യാക്കെ ഞാൻ പാർത്ത ഉടനൊക്കെ ഞാനങ്ങനെ ഉപയോഗി ക്കലിണ്ട് ഞമ്മള് ഹോസ്പിറ്റലിലൊക്ക പോമ്പം ഞാന് ചോറ് അങ്ങനെ എറക്കി വെക്കും എന്നിട്ട് ഹോസ്പിറ്റൽന്ന് വന്നിട്ട് ചോറ് ഊറ്റും പക്ഷെ ഇപ്പൊ ഇത് എനിക്കൊരു ബുദ്ധിമു ട്ടാ. യിട്ട് തോന്ന് എന്ക്ക് തോന്ന ഒര് സുഖ ഏ നമ്മള് അടുപ്പത്ത് വെച്ച് ഊ
ആഹ് അത് അ അങ്ങനെ ശീലോള്ളോർക്ക് അത് കയിയൂല നമ്മുക്ക് പിന്നെ വേറെ വയില്ല ഹ്
ആഹ് ആ പിന്നെ അപ്പം ഗ്യാസൊക്കെ വേഗം തീരൂലേ ഗ്യാസ് ആ അപ്പൊ കറണ്ട് അടുപ്പ് ഉപയോഗിച്ചാ നല്ല കറണ്ടും ബില്ല് വെരുവല്ലോ അല്യോ
ആഹ് കറൻ്റും ബില്ല് ആ കറൻ്റും ബില്ല വെരും അല്ല ഞാനീ ചോറെന്നെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതന്നെ അയിനൻസര് ച്ച്ള്ള പാത്രങ്ങളൊക്കെ മാണല്ലല്ലേ കര്ൻ്റ് അട്പ്പാവുമ്പോ? ഉം ഗ്യാസ്മ്മലാ ആയാ പിന്നെ ഏത് പാത്രം പോവും.
ആഹ് അതാണ്
പിന്നെപ്പ കുക്കറ് കാര്യങ്ങളൊക്കെ ണ്ടാവുമ്പ പിന്നെ വേഗ ആവൊല്ലോ കോഴിയൊക്കെ വേ ആവുല്ലോ കറിക്ക് ആഹ്
രണ്ടുക്ക് ആണ്ട് ഊക്കിയ അഹായി ആഹ്
അതന്നെ ചോറും ചോറ് ആവാനാണ് പിന്നിപ്പ ഒരു കൊർച്ച് നേരം പിടി
ആ ടൈം ള്ള് ഉം ആഹ് വെള്ളം ഇങ്ങട്ട് തള്ച്ചിട്ടാനേ.
ആഹ് വെള്ളം തൾച്ചാണ്ട് ആഹ് ങ്ങട്ട് ചോറൊക്കെ തിന്നോ?
ഇല്ല തിന്നില്ല്യ.
ഉം
ഞ്ഞി തിന്നണം അവല് ഇപ്പ നീച്ച്ട്ടൊള്ളൂ ഹസ്ബൻഡ്.
ആഹ് ന്ന് ഇന്ന് പോയിട്ടില്ല?
അഹ് നൈറ്റാ പോവാ.
രാത്രികത്തെ ഡ്യൂട്ടിയാ?
ആഹ് ആഹ്
എഒടെണ് വണ്ടി ഓട്ണേ ഓട്ട്ണേ?
അത് ടൗണിലാണ് ഇവടെ എട്ത്തല്ല. അഒട്ത്ത പെർമിറ്റ് എട്ത്താണ്ട് ഓടാ ആഹ് ഓർക്കോയ്ക്ക ആഹ് പകൽ കെട്ന്നൊർങ്ങ
ആ രാത്രിക്കത്തെ ഒർക്ക് പകല് വീ ട്ടിയാലും എത്ര ആയാലും സുഖംണ്ടാവൂല ല്ലേ?
അയിന് ശീലഴിക്ണ് ഒർക്കൊയിച്ച് അത് ഇവിടെണ്ടായാലും രാത്രി ഒറങ്ങൂല.
ആഹ് അല്ലേ കുട്ട്യളക്കെ ഇണ്ടാവുമ്പം കു ട്ട്യളക്കെ ണ്ടാവുമ്പം കുട്ട്യള് ഇങ്ങനെ ശല്യം ചെയ്യൂലെ?
ആഹ് പൂട്ടിടലാ ന്ന്ട്ട് വാതില് പിന്നെ ഇവൻ രാവിലെ അംഗനവാടി പോയാ പിന്നെ ആള്ണ്ടാവൂല.
ആഹ് ആഹ് ആഹ്
അസുഖായിട്ട് പണ്ടൊക്കെ നി ഓല് ബസ് ച്ചലക്കെ വരുമ്പളേനി ഇവന് അംഗലവാടി പോവാത്ത സമയത്തൊക്കെ നല്ല എടങ്ങേറേനി.
അതന്നെ ആഹ് കുട്ട്യള് എടങ്ങാറ ആക്കല്ലോ കെട്ക്കാൻ സമ്മയ്ക്കൂലല്ലോ. ആഹ് ഞമ്മള്പ്പോ ഒർക്കു ആഹ് ഒർ കൊഴിച്ചിക്കാണ്ട് വന്നാണ്ട് നമ്മളെ ഇഷ് ശല്യം ചെയ്യുമ്പോ ഞമ്മക്കെന്നെ ഈറ പുട്ച്ചൊല്ലോ. അതെ അതെ ആഹ് പിന്നെ എത്ര മക്കളാ?
പ്രശ്നല്ല ആകെ ഒന്നള്ളൂ.
ഒന്നള്ളൂ ആഹ് അംഗലവാടി അതങ്ങന്നെ ഞമ്മക്ക് പക്ഷെ ഞമ്മ ഞമ്മള്ത് എങ്ങനെ ആയാലും ഏത് പിരാന്ത് കാട്ടിയാലും നമ്മക്കഹ് വെൽതന്നെ.
ഉം
ഒന്ന് ണ്ടായാ മതി ഞമ്മള് കൊറെ ഞമ്മള് ഓലോട് ഇങ്ങനെ പറിം പക്ഷെ ഞമ്മള് മൻസ്സിലൊന്നും ണ്ടായിട്ട് പറില്ലല്ലോ ഞമ്മളെ എടങ്ങേറ് ഇങ്ങനെ കാണ്മ്പ നമ്മൾ ഓലോട് കൊറെ ചൂടാവും ഒക്കെ ചെയ്യും പക്ഷെ ഞമ്മ ഉള്ള്ൽ എങ്ങനെയാലും ഞമ്മള മക്കളോട് നമുക്ക്
ആഹ് ആഹ് അഹ് സരിയാ.
ഓഹ് പൊട്ടി തർപ്പ് ങ്ങട്ട് കാട്ടുമ്പം പിരാന്ത് പുട്ച്ചോ?
ഉം
ഇവിടൊക്കെ അങ്ങനെന്നെ ഇന്റെ ഒന്നുണ്ട് അങ്കലവാടി പോണത്.
ഏ
ഇങ്ങോട്ട് ഞംഗലവാടി പോയിണ്ട് പോണ നേരന്നെ രാവിലെ കുറച്ച് കൊറച്ചേരം ഉണ്ടാവുമ്പോത്തിന് തന്നെ കൊറ പറയിപ്പിച്ചും ഇങ്ങട്ടേ പോവുള്ളു പോയി വന്ന് കഴിഞ്ഞാൽ ആ പോയണ്ട് അവിടെ കുത്തർക്കണേന് മാത്രം പിന്നെ വന്നാ മളട്ട് കെതിടുക്കും. എന്തോരു കേതെട് ഇഞ ഇപ്പ ഇവിടെള്ള ദിവസം ഞായറാഴ്ചൊക്കെ നേ ങ്ങട്ട് വെള്ത്താല് ബുക്ക് ഇങ്ങോട്ട് എടുക്കുക മറ്റോലെ ബുക്കെക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് ഓള് കുതീങ്ങട്ട് വരിയന്നെ
ആ
ഓളെ നോക്കി നിക്കണം മറ്റോല സാധനം വലിയോള രണ്ടാമത്തോളം കളറ് ഓള ബാഗ് എടുത്ത് തപ്പാണ് കുട്ടിയെ
ഏ ഹെ
കളറൊക്കെ എടുത്ത് പൊട്ടിച്ച എന്നിട്ട് രണ്ട് മറ്റുള് കണ്ട് വേരുമ്പോ ഇത് കണ്ട്ക്കാണ്ട് രണ്ടാളും പിന്നെ കേറി പെരും കച്ചറ അയിന്റെ ഇടയിൽ ഇത് ഇത് തീർക്കാനേ ഞമ്മക്ക് നേരം ഉണ്ടാവുള്ളൂ. ആഹ
ഉ ആഹ
ആ പിന്നെ എന്നിട്ട് എന്താ വേറെ എന്താ രാത്രികക്ക്ന്താ വൈകുന്നേരത്തിനൊക്കെ എന്താ ഭക്ഷണക്കെ ഉണ്ടാകണ്ടേ പൊരി കരി അങ്ങനെയൊക്കെ വേണോ
ഉം ഓല ഉണ്ടെങ്കി ഉണ്ടാക്കല്ലോ ഒരു നേരത്തെ പോവാണങ്കി ഇണ്ടാക്കൂല. നിക്കയാണെങ്കിൽ ലീവാക്കണം അന്നൊക്കെ പിന്നെ ഉണ്ടാക്കലുണ്ട്.
ഏ പൊരിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവോ.
ആ ഫർള്ളാ ഉണ്ടാക്കല്.
ഏ ഫർള്ളാ
ഹ ഹ ഹ അ
അത് അല്ല ഞമ്മൾ ഉണ്ടാക്കി തിന്നണ നല്ലതാണ കട വാങ്ങിച്ച നാട്ട നല്ലതേ കടലൊക്കെ ഒക്കെ നമ്മുക്ക് നമ്മളെ വീട്ടിലാാവുമ്പോ നമ്മുക്ക് ഏത് സാധനം നമ്മള് നല്ല സാധനല്ലേ ഇപ്പ നമ്മള വെളിച്ചെണ്ണ അങ്ങനൊക്കെ നല്ലതോക്കിയല്ല ഇട് കൊള്ളൂ കടയിലൊക്കെ പഴയാ ഓയല് അങ്ങനെ അതന്നെ എന്നന്നപ്പോ ഒരാഴ്ച രണ്ട് മാസൊക്കെ ഉണ്ടാക്കിയ പാത്രം കഴ ടുക്ക നമ്മളിപ്പോ വീട്ടിലാവുമ്പോ പ നമ്മക്ക് ഒരു പണി തന്നെയണല്ലേ രാത് വൈകുന്നേരം ആ പിന്നെ അങ്ങനെ എന്നും എന്നന്നും ഉണ്ടാക്കരഞ്ഞ ഒരു ബുദ്ധിമുട്ടാ
ഉം ഇവരന ഒന്നരടോ ആണ്ട ദിവസോ നാല ദിവസോ കൂടുമ്പോള
ആഹ ആഹ ആ ഉ പിന്നെ ആഹ പിന്നെ രാത്രിക്കൊക്കെ ഭക്ഷണംക്കെ രാവിലെ തന്നെ ഉണ്ടാക്കൂ അതോ
ഉം ആഹ് അത്ണ്ടക്കക്കും പിന്നെ ചൂടാക്കി കൊടുക്കലേ ഉ
ഉം ഉം പിന്നെപ്പോ ഉച്ചന്റെ ശേഷം ഒക്കെ ഫ്രീ ആണല്ലേല്ലെ വലിയ പണിയൊന്നും ഉണ്ടാവൂല പിന്നെ അംഗലവാടി അടുത്ത് തന്നെയാണോ
ഉം കൊറച്ച് ദൂരം ഉണ്ട് പിന്നെ വണ്ടി ഉള്ളോണ്ട് പിന്നെ തെരെകെടില്ല
ഏ വണ്ടി ഒട്ടേക്കൂലേ
ആ ആ
ആഹ് വണ്ടീമേ കൊണ്ടൊക്കികൊടുക്കല കുട്ടിനെ കൊണ്ടുവരലും കൊണ്ടാവലും
ആഹ് ആ് വണ്ടി മ്മലന്നെ
ആഹ അതുകൊണ്ട് സുഖമായിന നടക്കണ്ടല്ലല്ലേ അപ്പൊ പിന്നെ കുട്ടിയക്കും പോകൻ ഇഷ്ടേക്കാരം
ആഹ ഉം ന്നായിക്കോട്ടെ ആഹ ആഹ